എന്തൊക്കെ വിശേഷങ്ങൾ
നല്ല വിശേഷം
ഉം ചായൊക്കെ കുടിച്ചോ
ചായ ആഹ് കുടിച്ച്
എന്താ സ്പെഷ്യൽ
സ്പെഷ്യൽ ഇന്ന് പുറത്തു പോകണ്ടായിരുന്നു അപ്പൊ പുറത്തു പോയി വരുന്ന വഴിക്ക്
ആഹ് ആഹ്
പോർത്ത്ന്ന കഴിച്ചേ
ആഹ് എങ്ങനെ പുറത്തൊക്കെ പോയ് യാത്രൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
ഓ ഭയങ്കര ഇഷ്ടാണ്
ഉം ഞാൻ ചായ കുടി ഞാൻ ചായ കുടിക്കാറില്ല
അതെന്താ
ഞാന് ഓൺലി വാട്ടർ
എന്താ ചായ വിരോധിയാണോ
ആഹ്
പിന്നെ എന്തൊക്കാ ഉഫുഡൊക്കെ വെക്കോ
ഓഹ് ഫുഡൊക്കെ വെക്കും എങ്ങനെ കുക്കയ്യനൊക്കെ ഇഷ്ടാണോ
ആഹ് കൊഴപ്പല്ല്യ
ഉം ഉം ന്ക്ക് ഫുഡ് വെക്കാന്ന് വെച്ചാൽ സ്ഥിരം എനിക്കിങ്ങനെ വെറൈറ്റികൾ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്
ആഹ് ആഹ് ആഹ്. പരീക്ഷിച് നോക്കിട്ടുണ്ടോ
ആഹ് ഞാനിപ്പള്ളത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അവടെ വല്ലാണ്ടൊന്നും പരീക്ഷണത്തിന് പ റ്റുന്നൊരു സ്ഥലല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തോ ക്കും. ഇവടെ പിന്നെ സാധാരണ വെക്കുന്ന ഫുഡന്നെ വെക്കും.
ആഹ് ഓക്കെ
ഇയാക്ക് എങ്ങനെയാ ഫുഡൊക്കെ ഇഷ്ടാണോ? വെ ക്ക്യാൻ. എന്താ സ്പെഷ്യൽ എന്താ വെക്കാൻ ഇഷ്ടം എന്താ എന്താ
ഇന്ക്ക് അധികവും ഇങ്ങനെ വറ്റിച്ച റൈസേള് അങ്ങനെയൊക്കെ ഇഷ്ടം
ആഹാ പിന്നെ വീട്ടിലാരെക്കെണ്ട്? ഉം ഉം
വീട്ടില് മ് ഞങ്ങള് കൊറ കൂട്ടു കുടുംബാ കെട്ടിച്ചോട്ത്ത് പിന്നെ, മൂന്ന് മ ക്കളും മര്യക്കളും ഞങ്ങളെ മക്കളും ഉമ്മിം ഉപ്പിം
നല്ല രസായിരിക്ക്യു ല്ലെ.
ഉം അടിപൊളിയാ
എല്ലാരും എങ്ങന്യാ നല്ല ഉം
ഫ്രണ്ട്ലിയ. മൂത്തചി നല്ല ഫ്രണ്ട്ലിയാണ്. എളച്ചി പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന്റേതായ ചെറിയ ചെറിയ മടിയും കാര്യങ്ങളൊക്കെണ്ട് അത് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു.
ഹും ഉം ഉം
ഉം
ഇപ്പ കല്യാണം കഴിഞ്ഞിട്ടെ ഒള്ളോ?
ആഹ് ജൂണ് പതിനാല്.
ഓഹ് ഇപ്പം കഴിഞ്ഞിട്ടെ ഒള്ളു ലെ. ഉം ഉം ഉം ഉം
പിന്നെ എന്തൊക്കെയാ, കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ് വല്ലപ്പോഴൊക്കെ ഓരോന്ന് ഒക്കെ ഇങ്ങനെ ചെയ്യും. വെൽ വെല്ല്യതായിട്ട് ഇല്ല ഇന്നാലും വീടിന്റെ അത്യാവശ്യ ഒള്ള സ്ഥലത്തൊക്കെ ഞങ്ങള് പച്ചകറി ഒക്കെ ആയിട്ട് അങ്ങനെ കൃഷി ചെയ്യന്നണ്ട് ഉം ന്നെ ക്കത്യാവശ്യത്തിന് ഉള്ളത് ഒക്കെ കിട്ടും
ആഹ് പിന്നെ, എങ്ങനെ കാലാവസ്ഥൊക്കെ?
കാലാവസ്ഥ ഇപ്പം ഉം കൊറച്ചീസായിട്ട് മഴയല്ലേര്ന്നൊ. ഇന്ന് ഇപ്പം രണ്ടീസായിട്ട് ഇപ്പം മഴ ഴ്ണ്ട്. അവിടെ എങ്ങനെയാ?
ഇവടിം അതുപോൽ തന്ന്യാ ഏകദേശൊക്കെ
ആര കുട്ടിൻ്റട്ത്ത്?
ആഹ് ഒരു മോള് ണ്ട്. ഇങ്ങക്ക് എത്ര മക്കളാ?
ഇൻക്ക് രണ്ട് പേര് ണ്ട്.
ആഹ് എത്ര വയസ്സ്ള്ള ഒക്ക്യാ.
ഇൻക്ക് രണ്ട് ആൺകുട്ടികളാണ്. ഒരാക്ക് അഞ്ചും ഒരാക്ക് മൂന്നും.
ആഹ് ആഹ്. പിന്നെ ഉം വീട്ട് ത്തെ വിശേഷങ്ങള് ഒക്കെ എന്തൊക്ക്യാ?
വീട്ടില് എന്താണ് ഹസ് ഇം ഞാനും ഉം പറഞ്ഞ മാതിരി തന്നെ ഒരു കൂട്ടുകടുംബ ആണ്. ഇവിടെ ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ നാട്ടിലില്ലായിരിന്നു ഇപ്പം വന്നിട്ട്ണ്ട്
ആഹ്. അപ്പം ട്രിപ്പും കാര്യങ്ങള് ഒക്കേര്
ആഹ് ഫുള്ളാന്ന് പറയാന എന്നാലും അത്യാവശ്യം ഒക്കെ അങ്ങൻ തന്നേണ്. പിന്നെ
വേറെന്തൊക്കെയ
എന്തേലും ചെയ്യുന്നുണ്ടോ
ആഹ് ചെറുതായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സ് ഒക്കെ
ഉം ഉം ഉ ഉം ഞാനും
ഓൺലൈൻ ക്ലാസ്സാ
ഉം
എങ്ങനെയാ പിന്നെ എൽ കെ ജി കുട്ടികളാണോ
ഉം എൽ കെ ജി മുതല് സെവൻന്ത് വരെ വരും
ആഹ് ആഹ് സ്കൂളത്തും മദ്രസത്തും ഒക്കെ എടുക്കണ്ടോ
ആഹ് ആഹ്
ആഹ്
എല്ലാം എണ്ട്
വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്
ഇങ്ങേ എന്ത മോള
ആ മോള്
ഉം എത്ര വയസ്സ് ആയി
ഒന്നര വയസ് കഴിഞ്ഞു
ഉം ഉം
പിന്നെ നിങ്ങളെ പോരല്ല് ആരൊക്കെയണ്ട്
എന്റെ വീട്ടില് ഞങ്ങള് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങള് നാല് പെൺകുട്ടികളാണ്
ആഹ് ആഹാ അടിപൊളി ആയി ആയിക്കല്ലോ
ഉം അടിപൊളി ആണ്
ഉം
പിന്നെ എല്ലാരും അവരു മാരേജ് കഴിഞ്ഞ ഒടത്താണ് ഇപ്പ വീട്ടില് ഉപ്പമ്മേണ്ട് ഒരു സിസ്റ്റർ ഒണ്ട്
ആഹ് എങ്ങനെ ദൂരത്തെക്കാണോ എല്ലാരും കെട്ടിച്ചിട്ടുള്ളത്
അത്ര ദൂരൊന്നുമല്ല
ഉം ഉം
എല്ലാരും അടുത്ത് അടുത്ത് തന്നെയാണ്
ഉം
നിങ്ങളെ വീട് എവിടെയാ ദൂരയാ
ഉം വലിയ ദൂരല്ല കെട്ടിച്ചിട്ത്തുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ
ഒ ഏഹ് അപ്പൊ ലൗ മാരേജ് ആയിരിക്കൂല്ലേ
അങ്ങനെ പറയാൻ പറ്റൂല
ഉം ഉം എനിക്ക് അടുത്താന്ന് പറഞ്ഞപ്പോഴേ തോന്നി
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
നല്ല വിശേഷം ഇപ്പൊ കൊഴപ്പൊന്നുമല്ല ഇതുവരെ കുറച്ച് പ്രയാസ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് നാട്ടിലെത്തി കൊണ്ട് നല്ല സുഖ
ആഹ്
നമുക്ക് സംസാരിക്കാനൊക്കെ ഒരാളാകുമ്പോ നമ്മ തന്നെ നമുക്കോരാശ്വാസ ആണല്ലോ. നമ്മുടെ കാര്യങ്ങള് പേഴ്സണലായിട്ട് തുറന്നു പറയാനും ഒക്കെ ഒരാളുണ്ട്ന്ന് പറയുമ്പോ അങ്ങനെ ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ഇതേപോലെ ഓരോ ഇതിനൊശ്രയിക്കുക്ക നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ
ആഹ് ആഹ് അതുപോലെ തന്നെ അല്ലെ എല്ലാർക്കും ഹസ്ബൻഡുമാര് അടുത്തില്ലെങ്കിൽ പിന്നെ പറയണ്ട
ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അവരോട് തുറന്ന് പറയുന്നമാതിരി മറ്റൊരാളോട് തുറന്ന് പറയാൻ പറ്റ് പറ്റില്ലല്ലോ ഉം
പിന്നെ ഹസ്ബന്ഡ് പോയൽ എങ്ങനെ കൂട്ടിനൊക്കെ ആൾക്കാരുണ്ടോ
ആഹ് ഓ ആഹ് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാല് ഞാന് ഇവിടെ ഇടെ ഇവിടെ ഇവിടെയും എന്റെ വീട്ടിലായിട്ട് അങ്ങനെ നിക്കാറാണ് ഇവിടെയാവുമ്പോ ഇളച്ചിണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആഹ് അപ്പൊ നമുക്ക് പറയാം പക്ഷെ നമുക്ക് നമ്മളെ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാ ഒരാളെ ഡിപ്പെെൻഡ് ചെയ്യാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഇന്താ നമ്മള എല്ലാത്തിനും നമ്മുക്ക് നമ്മള ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും വേണെങ്കിൽ നമ്മള് ആൾക്കാരന് അല്ലെങ്കിൽ പിന്നെ വീട്ടിലാകുമ്പോ പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെയാകുമ്പോ അവരൊക്കെ ഉണ്ട് ഉം
ഒക്കെ ഉം വേറെന്തൊക്കെയാ
വേറെ
ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് എങ്ങനെ ആഹ് വീട്ടിൽ പോവാറുണ്ട്.
ഉം ഹസ്ബൻഡിന്റെ വീട്ടില്ന്ന് പറയുമ്പോം
അടിപൊളിയാണോ എല്ലാ മു എല്ല കൂട്ടു കുടുംമ്പാന്ന് പറഞ്ഞോണ്ട് നല്ല രസമായിരിക്കുന്ന് പറയാ
കുഴപ്പമൊന്നു ഇല്ല നല്ലത്ത് പിന്നെ നമുക്കുള്ള പ്രയാസങ്ങൾ നമ്മളായിട്ട് തന്നെ അങ്ങനെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നു
ആഹ് ആഹ് ആഹ്
അവിടെ എങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടോ
ഹേയ് പ്രയാസങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഇല്ലല്ലോ
ഉം
അപ്പ പിന്നെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോന്ന്
ഇങ്ങനെ വല്യ രീതിക്കൊക്കെ ഉണ്ടാവാറുണ്ടോ പ്രശ്നങ്ങളൊക്കെ
അല്ല വല്ലിയ രീതിക്ക് വല്ലാണ്ടില്ല ഏട കക്ക പിന്നെ നമ്മക്ക് പിന്നെ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്തായാലും വലുതായിരിക്കുല്ലോ
അതെ അതെ അതെ
അതുകൊണ്ട് അങ്ങനെയൊക്കെ പോന്ന് പിന്നെ ഉം ഹസ്ബൻഡ് കട്ടക്ക് കൂടെ നിൽക്കുന്ന കൊണ്ട് കുഴപ്പില്ല
ആഹ് ആഹ് ആഹ് ഇവിടെ ഉം പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മള് തരണം ചെയ്തല്ലേ പറ്റ റ്റുള്ള ഒരു കൂട്ട് കുടുംബം ആകുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ എന്റെ ഒരു പ്രശ്ം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്തെങ്കും പ്രശ്ന ഉണ്ടെങ്കിൽ ഞാനത് ചെലപ്പോ ചെറിയ പ്രശ്ന ആരിക്കാം പക്ഷെങ്കില് അത് ചിന്തിച്ച് ചിന്തിച്ച് ചന്തിച്ച് എനിക്ക് ഓവർ തിങ്കിങ് ചെയ്തിട്ട് അത് വിഷമിച്ച് വിഷമിച്ച് വെറുതെ ഇങ്ങനെ സാഡ് ആയിട്ട് കുത്തിരിക്കു
സെയിം
അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്ക അപ്പ അവരൊക്ക അടുതുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തി ക്കാനുള്ളരു സമയം കിട്ടാത്ത കൊണ്ട് നമുക്ക് അപ്പൊ വലിയ വിഷയം ആഹ് നമ്മളെ സ ഉം
പിന്നെ എങ്ങനെയ കറങ്ങാനൊക്കെ ഇഷ്ട
ആഹ് കറങ്ങാനൊക്കെ ഇഷ്ടാണ് എന്നക്കായി ഇഷ്ടം കറങ്ങാനെ അതിപ്പോ ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിന്നാലും ഹസ്ബന്റ് സമ്മയിക്കില്ല മുപർക്കിടയ്ക്കിടക്ക് പുറത്തൊക്കെ പോണം അങ്ങനെയുള്ള ഒരു മൈൻഡാണ് അപ്പൊ പിന്നെ ഉം ഭാഗ്യാണ് കാരണം നമ്മള് ഇപ്പോൾ ഹസ്ബൻ്റ് നാട്ടിലില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ കുറേ നമ്മൾ പോക്കുകളൊക്കെ നിർ ത്തി വെച്ചിട്ട് ലാസ്റ്റ് അവര് വരുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ ഒരു കൂട് തുറന്ന് വി ഇല്ലാത്തൊരു പക്ഷിനെ പോലെയാവുന്നു മറ്റേത് രണ്ട് മക്കളായിട്ട് നമ്മള് പോണെങ്കി തന്നെ ബുദ്ധിമുട്ടാലോ നമ്മളെവിടേക്കും പോകാൻ വല്യ വല്യ താല്പര്യം തന്നെ ഉണ്ടാവില്ല ചെറിയ മക്കളും ആയതുകൊണ്ട്
അതെ അതെ അതെ മക്കളൊക്കെ എങ്ങനെയാ പഠിക്കാനൊക്കെ ഇരിക്കുവോ അതോ പിടിച്ചിരുത്തലാണോ
അതെ കൊഴപ്പമില്ല അവനെ പിടിച്ച് ഇരുത്തി കഴിഞ്ഞാല് അവന് പഠിക്കില്ല കാരണം അവനെ ഫ്രീ ആയിട്ട് വി ട്ടിട്ട് അതിന്റെ പിന്നാലെ നടന്ന് പഠി പ്പിക്കാനേ പറ്റുള്ളൂ. അവനിപ്പൊ ക്ലാസ്സില് പോകുന്നുണ്ടായിന്നു എൽ കെ ജി കഴിഞ്ഞിപ്പോ യു കെ ജിയിലേക്കാണ് അപ്പൊ ഇവിടെന്നുള്ള വാഹനത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം ഈ വർഷം വിട്ടിട്ടില്ല ഞൻ വീട്ടിലിരുന്ന് തന്നെ അവനെ ഇതാക്കാന്നുള്ള പിന്നെ ടീച്ചേഴ്സ് ഹെൽപ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എവിടെ ഇരുത്തി തന്നെ പഠിപ്പിക്കുകയാണ്
ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ട്ടോ
ഉം എന്താ ധൃതിണ്ടോ
അല്ലല്ല പത്തുമിനിറ്റ് കഴിഞ്ഞ്
ആഹ് ആയിക്കോട്ട് എന്നാ ശരി